ഹലോ ഹലോ ആഹ് എന്തയ്യാ
ആഹ് കേൾക്കുന്നുണ്ടോ ചുമ്മായിരിക്കുന്നു ഫ്രീ അവിടെ എന്താ പരിപാടി
ആഹ് ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴ ഓ വെറുതെ ഇരിക്കുന്നു അവിടെ രാവിലെ ഭയങ്കര മഴ അതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നു ഇല്ല ഇങ്ങെനെ വെറ്തെ ഇരിയ്ക്കുന്നു രാവിലെ ഒന്ന് അക്ഷയ വെരെ പോണമായ്ര്ന്ന് അപ്പൊ അക്ഷയി പോയി ആണോ ഇവടെന്ന് തോന്നതേ ഇല്ലാ രാവിലെ തൊട്ട് നല്ല മഴ പിന്നെ ന അക്ഷയ വെരെ പോണമായിര്ന്ന് അക്ഷയ വെരെ പോയി ഉം പോയിട്ട് പ്പ വന്നതേ ഒള്ളൂ ഊം മോന്റെ ചികിത്സാ സഹായ പേഷ്ച്ട്ട് അഹ് മോന്റെ ചികിത്സാ സഹായത്തിനപേഷ്ച്ച്ണ്ടാ അ സീഡിയംമാർക്ക്ലേ അപ്പ അവടെ അപേക്ഷേന് നമ്ക്ക് കൊറച്ച് മിസ് തെറ്റുണ്ടായ്ര്ന്ന് അയ്നകത്ത് അപ്പം അത് എല്ലാം വരുമാന സർട്ടിഫിക്കെറ്റാെക്കെ വെക്കണമായ്ര്ന്ന് അതിന് പോയെതാ പോയി അതെല്ലാം ശെരിയായി ആഹ് ആണ് ആണ് അക്ഷയ വഴിയാ കൊട്ക്കുന്നെത് പോയ അതെല്ലാം ശെരിയായി
ആഹ്
ഉ ഇനിയാ ഊം നമ്മളെ എന്താ ചികിത്സാ സർട്ടിഫിക്കെറ്റുണ്ട് ആശുപത്രീന്ന് കിട്ട്ന്നതേ അപ്പ അതിനക ത്ത് എന്തോ ഒര് ചെറിയ വെത്യാസമുണ്ട് അ അഡ്രസ്സിലൊക്കെ ഒരു വെത്യാസാെണ്ട് അവരത് തെറ്റായ്ട്ടാ വെച്ച് അത് ഒന്നു ഇനി ആശുപത്രി വെരെ പോയി അതൊക്കെ ശെരിയാക്കണം അപ്പൊ പിന്നെ അതിന്റെ കാര്യ ത്തില് വില്ലേജോഫിസി പോയി അത് കയ്ഞ്ഞിട്ട് അക്ഷയേലൊക്കെ പോയിട്ട് വന്നെയാ
ഉം ഒരഡ്രസ്സൊക്കെ മാറീന്ന് പർഞ്ഞ് എന്തോരം നടക്കണം അല്ലേ
ആണ് നമ്മൾ ഭയ്ങ്കെരെ താ അവര് ആശ്പത്രിക്കാര് പൂരിപ്പിച്ചതിലവരേ അവിട്ത്തെ ഇതില് വന്ന് വെത്യാസാ ഞാനും അത് ശ്രദ്ധിച്ച് ല്ല അത് അവര് നമ്മടെ ഫുള്ള് മേൽവിലാസം വെക്കണം മുഴുവനെ അപ്പൊ അവരത് മുഴുവൻ വെച്ചിട്ടില്ല അതുകൊണ്ടുള്ള കൊന്ന കാെഴപ്പാെവാ ആണ് നമ്ക്കറിയത്തില്ലല്ലോ അതെങ്ങെനാന്നേ
ആഹ്
ഉം
അങ്ങെനെ ആഹ് പിന്നെ ഭക്ഷണൊക്കെ എന്തായി കഴിച്ചോ
ആഹ് കയിച്ചു വന്നിട്ട് അവ്ടെ പോയ്ട്ട് വന്നിട്ട് ചോ കഴിച്ചിട്ട് ഇരിയ്ക്കുന്നു ഇവെടെ നല്ല മഴ പിന്നേം വീണ് ആഹ് മഴ പിന്നേം വീണ്
ആഹ് ഹാ
ആഹ് തുണി നനയൊക്കെ കഴിഞ്ഞോ
ആഹ് തുണിയൊക്കെ രാവിൽ തന്നെ അങ്ങോട്ട് അലക്കി ഇട്ടു വെയിലുള്ളപ്പാെ ഒണക്കി എട്ത്തില്ലെങ്കി
അതെ നമ്മള് കഴ്കി ഇട്‌വാണാെന്നുണ്ടെങ്കി ആഹ് അതെ കഴ്കി ഇട്‌വാണെങ്കി തോ തോർന്ന് കെടക്കും അപ്പൊ വെയ്ലുള്ളപ്പ നമുക്ക് പെറ്ക്കിയിട്ട് ഒണെക്കിയെട്ക്കാ എല്ലാം കൂടെ വെയ്ലുള്ളപ്പോ കഴ്കാൻ നിന്നാ നമ്ക്ക് കഴ്കല് മാത്രേ നടക്കത്താെള്ളൂ ഒണക്കല് നടക്കത്തിൽ
അതെ വൈക്ന്നരാവ്മ്പേന്നും പിന്നെ മഴെയും പെയ്യും അ പ്പൊ പിന്നെ രാവിൽ തന്നെ അങ്ങോട്ട് അലക്കി ഉച്ചയ്ക്കങ്ങോട്ട് ഒണക്കി എട്ക്കാന്ന് വിചാര്ച്ചിട്ടാ
യ്യാേ ഇവെടെ വൈകുന്നേരമല്ല ഇവെടെന്ന്‌ ഇന്ന് രാവിലെ തൊട്ട് തൊടെങ്ങിയതാ ഞാനീ മഴ നനഞ്ഞും മൊത്തം നനഞ്ഞോണ്ടാ പോയെ റോഡെല്ലാം നെറെഞ്ഞ് കെടക്ക്ന്ന്
ഉം എന്തായാലും വെയില് കൊള്ളാണ്ടോന്നില്ലോ മഴയല്ലേ ഉള്ളൂ അതൊണ്ട പോ
ആഹ് അതെ അതെ വെയ്ൽന്റെ സമയത്തെല്ലാർക്കും കുറ്റവായിര്ന്നു വെയില് ചൂട് പൊള്ള്ന്ന് ആർക്കും പൊറത്തറങ്ങാവയ്യ ഉം മഴേയായപ്പോ പൊറത്ത് പോതുവേ ഒരു സുഖവുണ്ട് നമ്മള് വെറ്തെ പണിയൊന്നു ഇല്ലെങ്കി നമ്ക്ക് നല്ലൊരു സുഖ്വാ കടന്നോറ ഞാനൊക്കെ
ഞാഹാ
പിള്ളാര് സ്കൂളി പോവും രാവിലെ എല്ലാരുടെം ജോലി ഒഹ് ഒത്ങ്ങും ഒരുവിധോക്കെ ഒതുങ്ങും പിന്നെ കെടന്നൊറങ്ങട്ട എല്ലാര്ക്കെര് സുഖ്വാ
ആഹ്
ഇനി പൊറത്തോട്ടറങ്ങാനാ പൊതുവെ ഒരു മടി ഏന പിള്ളാ
പൊറത്തേക്ക് ഇല്ല പിള്ളേരെ കൊണ്ടോയോ പിള്ളേരില്ല
ആഹ് ആണല്ലേ ആഹ് ഇവിടെക്കു ഞാനാണെങ്കി രാവിലെ കൊണ്ടു വിടും വൈകീട്ട് വിളിച്ചോണ്ട് വരും രാവിലെ അവന്പോ എഴ്ന്നേക്കാൻഞ് കൊറെ മടിയേ മഴേയായതോണ്ടെ കൊർച്ചൂസം ഇങ്ങനെ വീട്ടിൽ നിന്ന് ആഹ് ഒര് തില് വളരന്നോ നിന്നോണ്ട് പോകാനോ കൊർച്ച് മടിയാ
ആഹാ
ഉം
ആഹ് ഇനിയിപ്പോ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പളാൺല്ലോ അല്ലേ പോകുന്നേ ഉം
അതെ ഇനിയിപ്പോ കൊറച്ചൂസം എട്ക്കും അതിനകത്തോട്ട് വരാൻ ശരിയായി വര
രണ്ടൂന്നൂസം ആഹ് രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോ ഓക്കെ ആയിക്കോളോയിരിക്യും ആഹ് പിള്ളേർക്ക് മാത്രല്ലോ മ റ്റെ അമ്മമാർകൊല്ലേ രാവിലെയൊക്കെ എണീറ്റ്ചോറൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും അതും ഭയങ്കരെ മടിയല്ലേ
ആഹ് ശരിയാ രാവില ഭയങ്കര എഴുന്നേക്കാൻ തന്നെ നല്ല മടിയാ നല്ല തണുപ്പു ആണെ ഇവിടെ തോടിന്റെയൊക്കെ ക സൈ സമീപത്തായോണ്ട് നല്ല നല്ല തണുപ്പു ഒക്കെ പൊതുവെ ഉം
അതെ പിന്നെ
പിന്നെ വേറെ എന്തോ ഉണ്ട് അവിടെ ആഹ് അവിടെ ചക്കേം മാങ്ങേടെക്കെ സീസൺ കഴിഞ്ഞോ
ഇവിടെ ചക്കേം മാങ്ങെയൊക്കെ ആഹ് മാങ്ങയൊക്കെ ഉണ്ട് മാങ്ങ പൊതുവെ കുറവാണെ ഇപ്പൊ ചക്കയുണ്ട്
ആഹ് ആഹ് ഇന്നലെ ഇവിടുന്ന് ജോലിം കഴിഞ്ഞ് വന്നപ്പോ ഒരു ചക്ക കൊണ്ടു വന്നു പക്ഷെ അത് മുറിച്ച് നോക്കിയപ്പോ അത് കേടാര്ന്നു
അതങ്ങനെയാ ഉള്ള് കേടായി പോയിണ്ടല്ലേ വെറ്തെ നമ്മളെടുത്തോണ്ട് വന്നിട്ട് പിന്നെ ചക്ക കേടാന്നറിഞ്ഞ്ട്ട്ണ്ടെങ്കി ഭയങ്കരൊരുതാല്ലേ
എൽ അത് പഴ്ത്ത ചക്കയായിരുന്നു പഴ്ത്തത് നോക്കി എടുത്തോണ്ട് വന്നതാ പഷെ വന്ന് മുറിച്ചെല്ലാം നോക്കിയപ്പോ ഒണ്ട് അകത്ത് മൊത്തം കേടാ പിന്നെ കൊറെ ഭാഗം എടുത്ത് കളഞ്ഞു അദട്ടും കൊള്ളത്തില്ല വരിക്കച്ചക്ക്യാണെങ്കി ഇവിടെല്ലാർക്കും പഴ്ത്തത് പഴ്ത്തത് തിന്നാൻവല്യ ഇഷ്ടവാ
വരിക്ക ചക്കയാ ഉം
നല്ല രുചിയല്ലേ അപ്പം അതാന്നും പറഞ്ഞെട്ത്ത് കൊണ്ട് വന്നയാ പശ്ശെ അതിനകത്ത് മൊത്തം കേടാര്ന്നു പിന്നാതൊന്നിനുഞ്യൊത് ആഹ് അതെന്ത് പറ്റിയാന്ന് അറിയത്തില്ല അകത്ത് മൊത്തം ഇനി ഇനി മവെള്ളം മഴ പെയ്ത് വെള്ളം കേറി യൊര് ഇതായതാണോ ന്നൊന്നും അറിയത്തില്ല.
ആഹ് ചെലപ്പോ ഇങ്ങനെ വീണപ്പ എങ്ങാനും ഇതൊ എന്തെങ്കിലൊക്കെ ആയതാണോ?
ആയിരിക്കാം അങ്ങനെ എന്തോ ഒരു കൊഴപ്പം അതും പറ്റിയത് പിന്നെ ഇന്നി നി വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുവാന്ന് അറിയത്തില്ല.
ആഹ് അതെ ആഹ് അപ്പൊ നമുക്ക് സ്വന്തം അവിടെ സ്വന്തായിട്ടു മീൻസ് ചക്കയൊക്കെ യുണ്ടോ അടുത്തൊക്കെ യുണ്ടോ
ഇല്ല ജോലിക്ക് പോകുന്നെടത്ത് ചേട്ടൻ ജോലിക്ക് പോകുന്നെടത്തൊന്നും അവിടെ പണിയ്ന്നട്ത്ത് ആ വീട്ടിലെ വലിയൊരു പറമ്പാ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ച ക്കയും മാങ്ങയും തേങ്ങയൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയ ഉണ്ടല്ലോ അപ്പൊ അവിടൊക്കെ ഇങ്ങനെ നടക്കും അപ്പം ചക്ക ഉണ്ടെങ്കി ഇങ്ങനെ ഇട്ടോണ്ട് വരും. ചെലപ്പം ഏഹ്തേങ്ങായൊക്കെ ഒണ്ടെങ്കി അതൊക്കെ പെറ്ക്കിക്കോണ്ട് വരും. ഉം അങ്ങനൊക്കെ കൊണ്ടരും വല്യ ആഹ് ഇല്ല അവർക്ക് കുഴപ്പവില്ല അവരെടുത്ത് ചോദിച്ചെടുത്തോളാൻ അവരങ്ങെടു ത്തോളാൻ പറയും അവർക്ക് അവര് ഒരു ഒന്നര ഒരു വല്യൊരു ഏഹ് പറമ്പാ അത് അവർക്ക് അതിന്റെ ആവശ്യ ഇല്ല.
അതെ അവർക്ക് ഈ തേങ്ങേന്റേം ചക്കേന്റേം പുറകെ ഒക്കെ നടക്കാനല്ലേ.
ആഹ് ഇല്ല അവർക്ക് സമയ ഇല്ല പൊതുവെ ഇതൊക്കെ ഒത്തിരി ഉള്ളവർ ക്കൊക്കെ പിന്നെ ഇതിനോട് വലിയ താല്പര്യം കാണത്തില്ല നമ് ചേലോർക്കക്കെ നമ്മക്കൊക്കെ ആണെങ്കി ഭയങ്കര ഇഷ്ട ഇഷ്ടവാ ഇതൊക്കെ കഴിക്കാനൊക്കെ, നമുക്ക് ഇവിട ആണെങ്കി ഇല്ല. എവിടെന്നേലും കിട്ടുമ്പഴക്കെ ഉള്ളു ആഹ് എവിടന്നെങ്കിലും കിട്ടുമ്പഴക്കെ ഉള്ളു
അതെ കുട്ടികളൊക്കെ ആവുമ്പോ അല്ലേ കുട്ടികൾക്കൊക്കെ കഴിക്കാനായാലും നല്ല ഇതല്ലേ.
ആഹ് വല്യ ഇഷ്ടവാ. അതാകുമ്പോ നമുക്കൊന്നും ശരീരത്തിന് ദോഷവൊന്നും ഇല്ലല്ലോ. മറ്റേത് കടേന്ന് എണ്ണയിലിട്ട പലഹാരങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നയ്തിലും നല്ലത് ഇതിലൊള്ള ആഹാരങ്ങൾ കൊടുക്കുന്നെ അല്ലെ. നമ്മൾ കഴി ക്കിം ചെയ്യും ചെല
ഉം
മടിയുവാ. ഇനിയിപ്പം തണുപ്പായി കഴിയുമ്പോ ഇത് നമുക്ക് ഒത്തിരി കൊടുക്കാനും പറ്റത്തില്ല വയറ്റിന് എന്തങ്കിലും അസുഖ വരുമോ എന്നുള്ളൊരു പേടിയാ.
ആഹ് മാങ്ങയോ, മാങ്ങ കിട്ടാറുണ്ടോ?
ഇല്ല ഇങ്ങനെ പോകുമ്പഴൊക്കെ കൊണ്ടു വരുന്നതല്ലാണ്ട് ഇല്ല. അഹ് ആഹ് ഇവിടില്ല അങ്ങനെ പോകുമ്പഴൊക്കെ ആണ് പൊതുവേ നമ്മള് കടേന്നൊക്കെ ഒരെണ്ണം വേ വ്യാങ്ങിച്ചോണ്ട് വന്നാല് അത്രത് നമ്മള് നാട്ടുമാവിന്റ അത്രയും രുചി ഇല്ല. കടെന്നൊക്കെ നമ്മള് മാങ്ങ വാങ്ങിച്ചോണ്ടന്ന് മുറിച്ചോക്കിയാലോ അത്ര എന്തോ ത്ര വെള്ള ഒരുമാതിരി ഒരു രുചി വ്യത്യാസം മൊത്തത് ല്
അതൊക്കെ പിന്നെ അവര് കൃത്രിമമായിട്ടൊക്കെ പ പഴുപ്പിക്കുന്നതൊക്കെ ആയിരിക്ക്യോല്ലോ ല്ലെ.
പഴ് ആയിരിക്കാം അതാ പൊതുവേ ഒരു ഇതില്ല നാവ് വീ രണ്ടു ദിവസം മുന്നേ കടേന്ന് മേടിച്ചൊണ്ട് വന്നത് ഒരു ഒട്ടും രുചി ഇല്ല. അല്ലെങ്കി പിന്നെ നമു ക്കറിയാവുന്ന എവിട്ന്നെങ്കിലും ആരെങ്കിലും ന്ന് ദ വാകടെ കൈയിന്ന് വാങ്ങിക്കണം അപ്പഴാണെങ്കി കുഴപ്പവി അവര് ഈ കുത്തി വെച്ചൊക്കെ പഴുപ്പിക്കുന്നെയാരിക്കും. അല്ലെങ്കി പ്രത്യേക രീതിയില് കറണ്ട് വഴിയൊക്കെ. പച്ച മാങ്ങ എടുത്ത് പഴ്പ്പിച്ചൊക്കെ ഇരിക്കും. ആണ് ശരിയാ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കുംന്ന് ഞാൻ പ്രതി കരുതുന്നു. അങ്ങനെ കൊണ്ട് വന്നത് കേടു ഒന്ന് രണ്ടെണ്ണം കേടുവായിരുന്നു അതുകൊണ്ട് ആർക്കും അത്ര ഇഷ് ഇഷ്ടപ്പെട്ടില്ല അല്ലാതെക്കിങ്ങനെ പോവുംമ്പഴ് പോകുമ്പഴക്കെ അറിയാന്ന ആരുടെങ്കിലും വീട്ടിൽ ന്നക്കെ തരും അല്ലങ്കി പോകുമ്പോ കൊണ്ട് വരും അങ്ങനെയൊക്കെ ആവുമ്പഴ് ഇവിടെ മൂത്താക്ക് ഭയങ്കര ഇഷ്ട മാങ്ങ മാങ്ങ അച്ചാറിട്ടാലൊക്കെ വല്ല്യ ഇഷ്ടവാ
ആഹ് അച്ചാറ് ത ജ്യൂസ് ഒക്കെ അടിക്കാല്ലോ അല്ലേ ജ്യൂസ് അടിക്കാം ഉം
ഞാനിപ്പ നാട്ടുമാവ് നാട്ട്മാങ്ങെ രണ്ട് മൂന്നാലെണ്ണം കിട്ടി അപ്പൊ ഞാനിന്നെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് വൈകിട്ട് സ്കൂളീന്ന് വരുമ്പഴ്ത്തക്ക് ജൂസടിച്ച് കൊടുക്കാന്ന് വിചാരിച് ഇപ്പോ പൈനാപ്പിളിന് നല്ല വെലക്കൊറവാ കേട്ടോ എന്ത് പറ്റിയതാ അവിടത്തെ റോഡ് ആഹ് എന്ത് റോഡ് സൈഡിലല്ലാം ഇവിടെ ഇട്ട് പൈനാപ്പിൾ വി വിൽക്കുവാരുന്നു നാല് കിലോ നൂറ് ആഹ് നാല് കിലോ നൂറിനൊക്കെ ആണോ
ആഹ്
മഴ പെയ്യുന്നേന് മുമ്പ് ചെലപ്പം വിറ്റതായിരിക്കും പർച്ചൊക്കെല്ലേ
ആഹ് പറച്ച് വിൽക്കുപറഞ്ഞു തീർക്കുന്നതായിരിക്കും വേണെങ്കി ഉം
ആയിരിക്കും അങ്ങനെയൊക്കെ തീർക്കുന്നആയിരിക്കും
ഉം
അതിന് കോറെ വെല കുറവായിരുന്നു അന്നരം ഇവിടെ വാങ്ങിച്ചൊണ്ട് വരും വൈകട്ട് ജോലികയിഞ്ഞു വരുമ്പോ ഈകടേലെ പലഹാരം വെടിക്കുന്നതിന് കൂടുതൽ എന്തെങ്കിലും ഫ്രൂട്സ് ഐറ്റം അങ്ങനെള്ള എന്തെങ്കിലുക്കെ മേടിച്ചൊണ്ട് വരും
ആഹ്
അതാകുമ്പോ പിള്ളേർക് വലിയ കുഴപ്പല്ലല്ലോന്ന് വിചാരിച്ച് ചൂട് സമയത്ത് മൊത്തം ഇവടെ തണ്ണിമത്തനായിരുന്നു തണ്ണിമത്തം മേടിച്ചോണ്ട് വരും ജൂട് സമയത്ത് എനിക്ക് പക്ഷെ അത് വല്യേ ഇഷ്ടമില്ല ഉം
ന്റെ ഇതുള്ളത് കൊണ്ട് പിന്നെ വെള്ളം കുടിക്കേണ്ടേ ഉം
ആഹ് പിള്ളാർക്ക് നല്ലതും പറഞ് തണ്ണിമത്തം മേടിച്ചുകൊണ്ട് വരുമായിരുന്നു പക്ഷെ എനിക്കതിനോട് അത് വെല്യേ ഇഷ്ടമല്ല തണ്ണി മത്തന്ന ഇഷ്ടല
ആഹ് തണ്ണിമത്തൻ കുട്ടികളൊക്കെ കഴിച്ചോളോ ആഹ് കുട്ടികൾ കഴിക്കയിരിക്ക അല്ലേ
ആഹ്
ഉം
അതൊന്നും വല്യേ കോഴപ്പ ഇല്ലാത്താ തോന്നുന്നു അല്ലേ
ഉംഅതെ തണിമത്തനങ് നല്ലതല്ലേ വെയില വെയിലൊക്കെ ആവുമ്പോ തണ്ണിമത്തനോക്കെ വ ഇതല്ലെ എപ്പോഴും കഴിക്
ഉം ജൂസടിക്കാനാണെങ്കിലും നല്ലയാ
തണ്ണിമത്തം ജ്യൂസ് അടിക്കുല്ലേ ആഹ്
ജ്യൂസ് അടിച്ച് കുടിയും അതിന്റെ കൂടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എട്ടാലും നല്ലയാ നാരങ്ങായോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാലും നല്ലയാ
ആഹ് എന്നാ ശരി എന്നാല്
ആഹ് ശരി എന്ന
ആഹ്